ഹലോ ആ കേൾക്ക്ണ്ട് എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം. പണികളൊക്കെ കഴിഞ്ഞോ?
ഇല്ലല്ല തുടങ്ങണേള്ളൂഹഹഹ
ആ മദ്രസ ഒന്നും ഇല്ല സ്കൂൾ ഇല്ല അപ്പപ്പിന്നെ ഇവിടെ ഞാനും അതേ തൊടങ്ങുന്നേ ഉള്ളൂ അ എന്താ ഇല്ല കഴിച്ചിട്ടില്ല ഇല്ല കഴിച്ചിട്ടൊന്നുല്ല, ഞാനിപ്പ തന്ന ഇപ്പ തുടങ്ങുന്നേള്ളൂ
ഏ ചായക്കടികളെന്നെ ഇണ്ടാക്കി കഴിഞ്ഞിട്ടില്ലേ?
ഇല്യ അത് മദ്രസ് കുട്ടിയൊള് മദ്രസ് പോയതോൺട് പിന്നെ ഇന്ന്പ്പൊ ഞായറാഴ്ചായ കാരണം കൊറച്ച് ആ കെടക്കും ചെയ്യും പിന്നെ അതല്ല മദ്രസ് ഇട്ട് വരാ ഒമ്പത് മണി ഒമ്പതേ മു ക്കാലക്കാവും അപ്പ പിന്നെ അവര് വരുമ്പോതിന് ഉണ്ടാക്കിയാൽ മതി. ആഹ് അപ്പൊ ഇത്തിരി ഉണ്ടാക്കിയാ മതി അപ്പൊ ഇന്ന് നല്ല ആ പോവുമ്പോ ഓട്സ്‌ കൊടുത്തു മദ്രാസ അവര് നേരം വൈകി വരുന്ന കാരണം വെശ്ക്കല്ലോ അപ്പൊ പിന്നെ ഓട്സ് ഉണ്ടാക്കിക്കൊടുത്തു. അത് കഴിച്ചു. പോയതാണ് ഇനിപ്പോ മദ്രസ
ഇല്ല ഓട്സ് കഴിക്കൂല ഓട്സ് ഈ ശനിം ഞായറും ഞാൻ നിർബന്ധിച്ച് കൊടുക്കലാണ് ആ അവർക്ക് നാസ്ത കഴിച്ചിട്ട് ആ പാലിലോ, പാൽ പൊടീലോ ആ കുറുക്ക് പോലെ ആക്കും നാസ്ത കഴിച്ചിട്ട് വി ട്ടാ മതിന്നാണ് ഉസ്താദ് പറയാ പക്ഷെ ആ ടൈമിലൊന്നും ഓര് നാസ്ത കഴിക്കൂല ആ ഏഴ് മണിക്ക് ശനിയും ഞായറും തൊടങ്ങ. അല്ലാത്ത ദിവസങ്ങളിൽ ആറേകാലാവുമ്പോഴ്ത്തേനും പോണം. ആ നേർ ആ സ്കൂളുള്ള കാരണെ നേരത്ത തൊടങ്ങും. ഇത് സ്കൂൾ ഇല്ലാത്ത ഇല്ലാത്ത ദിവസങ്ങളിലാണല്ലോ കൊറച്ച് കുറച്ച് ടൈം അധികം അവർക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളു, അപ്പ പിന്നെ അങ്ങനെ ആ ടൈമ് കിട്ടുന്നില്ലല്ലോ അത് കാരണം പിന്നെ നാസ്ത കഴിച്ചിട്ട് വിട്ടാ നാസ്ത കഴിക്കൂല്ല പക്ഷെ അവിടെ പോയാ മദ്രാസ ഇട്ട് വരുമ്പോഴേക്കും കൊഴങ്ങുള്ളൂ അപ്പൊ ഞാൻ ഓട്സ് ഉണ്ടാക്കികൊടുക്കും. ഇനിപ്പോ വരുമ്പോ ഒമ്പതേ മുക്കാലൊക്കെ ആവുംഎത്താൻ. അപ്പഴ്‌ത്തേക്ക്നും ഉണ്ടാക്കി മതി കടിയൊക്കെ, അപ്പ ഇന്നാ ണെങ്കി നല്ല മഴയും അപ്പൊ
ഇവിടെ ഒന്ന് ചാറി
ആ ഇവിടെ എന്താ മഴ ഒരു കാ മണിക്കൂർ നിന്ന്‌ പെയ്യാന്നേ എങ്ങനത്തെ മഴ അറിയോ കുട്ടികൾ മദ്രസ പോകുന്ന ടൈമിൽ നടന്നൊന്നും പോകാൻ പറ്റൂല അത്രയും മഴേണ്. ഇവിടെ പിന്നെ വണ്ടി വരൂം. അതുകൊണ്ടൊരു സമാധാനാ
ഉം അടുത്താണോ മദ്രസ?
ആ ആ അത്ര അടുത്തല്ല പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ നടത്തി പറഞ്ഞയക്കാൻ പേടിയാണ്.
ആ ആ ആ അപ്പ വണ്ടിക്കാണോ പോവാ
നടത്തി പറഞ് ആ അപ്പൊ വണ്ടി ആ അപ്പൊ പിന്നെ വണ്ടി ഏൽപ്പിച്ച ക്കാണ് ഇങ്ങട്ട് വരുമ്പോ നടന്നിട്ട് പോരും അപ്പൊ പിന്നെ മറ്റുള്ള കുറേ കുട്ടികൾ ഉണ്ടാവും പക്ഷെ പോവുമ്പൊങ്ങനെ ആറേകാല്നെക്കെ മദ്രസ ആവ്മ്പളെ
ആ പേടിയാണ്
ങ്ങനെയാണ്പിന്നെ അതല്ല ആറേകാലിനൊക്കെ മദ്രസ ആവുമ്പോളേ ചെല മാസങ്ങളിലൊക്കെ നേരം ആറേകാലായി ട്ട്ണ്ടെങ്കിലും നല്ലയിരിട്ടായിരിക്കല്ലോ? ആം ആഹ് ആയിരി ഇപ്പം നല്ല വെളിച്ചണ്ട് ക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് പേടിയാണ്. നായ്ക്കള്
ആ നായിക്കളശല്യം നല്ലോ ഇണ്ട്ട്ടോ.
ആഹ് അതാണ് ആഹ് അതാണ് ഇവിടെക്കെ അങ്ങനെയാണ് ഇവിടെ മഴക്കാലം അല്ല ഇവിടെ എല്ലാ ടൈമിലും ഉണ്ട് നായ്ക്കള്
ഇവിടെ മഴക്കാലം ആവുമ്പോളാണ് അധികം അടുത്തായിട്ട് കാണുന്നു ഇപ്പ ഇന്ന് ഇന്റെ മോന് മൂന്നെണ്ണത്തിനെ ഒറ്റടിക് ഓടിച്ചിട്ടു
ആ് ഇവിടെയക്കെ ആഹ പക്ഷെ കടിക്കാനൊന്നും വരില്ല എന്നാലും നമുക്ക് പേ പേടിയാണ് എപ്ളാണ് ഇവര് കോലം മാറാന്ന് പറയാൻ പറ്റൂല ആഹ് ആഹ് അപ്പൊര് ആ അതന്നെ അപ്പൊ അത് കാരണം ഒറ്റക്ക് വിടാൻ ഇവരെ പേടിയാണ്
ഉം പേഡിയാണ്
അങ്ങനെ പോകുമ്പോ മ ഇതാവും പിന്നെ പിന്നെ ആളുകളൊന്നും എണീക എണീറ്റിട്ടുണ്ടാവുലല്ലോ ആ ടൈമിലൊന്നും അപ്പൊ ആ ടൈമില് ഓട്ടർഷേ പോവും വരുമ്പം പിന്നെ കടകൾ തൊർന്നിട്ടുണ്ടാവും ആളുകളും റോട്ടിലൊക്കെ ആളേ ള്ണ്ടാവും പിന്നെ പേടിക്കാനില്ല ആ ഹ് അപ്പൊ നടന്നു പോരും
മ് മ്
അവിടെ കുട്ട്യേള് ചെറിയ ക്ലാസ
ആഹ് ഒരാള് അഞ്ച് അഞ്ചിലാണ് ഒരാള് ഒന്നിലാണ് ചെറിയ ആൾ ഒന്നിലാണ്
ആഹ്
മ്
ഔടെ മദ്രസക്കെ എങ്ങനെയാണ് രാത്രിയാണോ
അല്ലല്ല രാവിലെ ഒരാളത് വലിയാളത് ആറ് മണിക്ക് തുടങ്ങും
ആഹ് ആഹ് ചെല ഭാഗങ്ങളിലൊക്കെ രാത്രിയാണ് മദ്രസ്
ആഹ് ചെല ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്ല്ലേ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത്ണ്ടായിരുന്നു അങ്ങനെ
പക്ഷെ ഞങ്ങളെ ഭാഗത്തൊന്നും ഇല്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നുന്ന് പറഞ്ഞ പക്ഷേ ഞങ്ങളുടെ ഭാഗത്തൊക്കെ രാത്രിയല്ല പകലാ പകലെന്നേണ് രാത്രി മദ്രസ ണ്ട് പെൺകുട്ട്യോക്ക് ഇല്ല ആഹ അങ്ങനെ മലപ്പുറം ആ വാത്തൊക്കെ പറഞ്ഞേക്ക പ്പ അങ്ങനെ രാത്രി മദ്രാസ ഇട്ക്കുന്ന്
ഇപ്പളും ചിലയിടങ്ങളില്ണ്ട് അങ്ങനെ വളരെ കുറവായിട്ടാണുള്ളത്
ആഹ് അതെ ആഹ് പിന്നെ വല്ല്യ ക്ലാസ്സുകാരൊക്കെ ആവുമ്പോ പകല അവർക്ക് ടൈം ഇണ്ടാവുലല്ലോ അപ്പൊ രാത്രിയാക്കാണ്
ഈ സ്കൂളായിട്ടേ ഇപ്പ ഇവര് രാവിലെ ആണെങ്കിൽ എന്താന്നറിയോ സ്കൂൾക്ക് ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് ഓരോ കുട്ട്യേളും ഓരോടൈമിൽ ഇങ്ങനെ ചോയ്ച്ച് പോവും
ആ അതെ ഹ്
പ്രശ്നണ്ട് നേരത്തെ വണ്ടി വരുന്ന കുട്ടികളൊക്കെ
ആഹ് അതെ അതെ ചോയ്ച്ച് പോരും ആ അപ്പൊ ക്ലാസ് എടു കാള്ള ടൈമു ഇല്ലല്ലോ ആ ആഹ് കിട്ടൂല അതെ
ആകെ ഒരു ഒന്ന്ഒന്ന്ര മണിക്കൂറേ അതുണ്ട് ഉണ്ടാവുള്ളൂ അതില് കുട്ട്യേൾ ഇങ്ങനെ ചോയ്ച്ച് പോകുടി ചെ
ആ ഇവിടെ അതാണ് ആ റേ ആറേകാലിന്റെ മദ്റസ് തുടങ്ങും എട്ടര എട്ടേ മുക്കാൽ ആവുമ്പോഴത്തേനും വിടും അപ്പൊ പിന്നെ ആ അതന്നെ ടൈമിലാണ് ഇവിടെ ഉസ്താദ് മാര് കണ്ടമാനം ഉസ്താദ് മാരുണ്ട് അതുകൊണ്ട് പിന്നെ മ രണ്ടു നേരം അങ്ങനൊ ഒന്നുമല്ല എല്ല പ്ലസ് ടു വരെ ഒരു നേരം തന്നെയാണ്
ഉം ഉം ഉം ആ പ്ലസ ടു വരെ ഉണ്ടോ
ആ ഉണ്ട് പ്ലസ് ടു വരെ ഉണ്ട് ആ പ്ല ആ വലിയ മദ്രസയാണ് ആ ഒര് ഒറ്റ നേരം ആറേകാലിന് എല്ലാരും തുടങ്ങും എട്ടയാവുമ്പഴേതേന് എല്ലാവർക്കും വിടും ഒപ്പം വിടും ചെയ്യും
ആ അങ്ങനെ വേണം എന്നാ പിന്നെ സ്കൂളിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് കുട്ടികൾ പോകൂല ആ
ബുദ്ധിമുട്ടില്ല
ബുദ്ധിമുട്ടില്ല പിന്നെ എന്തൊക്കെയ വേറെന്താ ഏ എന്താ ഇന്ന് ദോശ ദോശയും ചട്നി ഇന്ന് ദോശ നല്ലോണം നൊര ച്ച് ഷാറായി ആ അതെ ആ അല്ലാതെ എന്ത് ദോശയാ നിങ്ങളെന്ത് ദോശ പ്പ വേറെണ്ടൊക്കാ
ഞങ്ങള് ദോശ അറിയുന്നത് മറ്റേ അരി അരച്ചിട്ടുള്ള ദോശണ്ടല്ലോ പച്ചരി അരച്ചിട്ട് അതിന് ദോശ പറയും ഇതിന് പിന്നെ ഉഴുന്ന് ദോശ ഉഴുന്ന് കൂട്ടും ഉഴുന്ന് ദോശ
പച്ചരി അരച്ച് അതിന് അപ്പം ഞങ്ങള് വെള്ളയപ്പം ചൂടുകാന്നാ പറയുക അതിന് വെള്ളപ്പം
ഇ പറയുന്നത് ഞങ്ങള് മറ്റേ ഏ നമ്മള് ഇത്ണ്ടല്ലോ ചോറും തേങ്ങയൊക്കെ കൂട്ടി ആ അതെ അതെ പാലപ്പം ആ അതിന് ഞങ്ങള് വെള്ളപ്പംന്ന് പറയും ഇതിന് പച്ചരിൻ്റ പച്ചരി മാത്രം അരച്ചിട്ട് അങ്ങനെ
ആ ആ അത് നല്ല നീട്ടിട്ടല്ലേ മാവ്
ആ അതെ ആ മാവു പിന്നെ കട്ടി ഇല്ല്യാ
കട്ടി ഇല്ലാതെ അതെ ആ ദോശമാവു പോലെ അല്ലല്ലോ
ആ അപ്പൊ അതോ അതിന്
ആ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ദോശമാവു പോലെ അങ്ങനെ ദോശ ചൂടണത് പച്ച ഇല്ല ഇല്ല പച്ചൈരി മാത്രായിട്ട് അതിക്ക് വേറെ വല്ല കൂട്ടും ഉണ്ടോ
ഇല്ല അതിന് വേറെ പ്രത്യേകിച്ച് കൂട്ടൊന്നുമല്ല
നല്ല കട്ടിയിലാണോ പാര് ദോശനെ പോലെ
ഏ കനം കുറച്ചിട്ട്
ആ ആ
അത് അത് ജെസ് പച്ചരിന്റെ
ആ അത് രസമാണ് അത് ഞങ്ങള് ചുടലുണ്ട് ഞാൻ കട്ടീല് ചുടലുണ്ടോ എന്നാണ് ചോദിച്ചത്
അല്ലല്ല കട്ടീയില് കട്ടീയില് രസം ഉണ്ടാവൂല
ആ ആ രസം ഉണ്ടാവില്ല അതിങ്ങനെ വാർത്ത പോലെ കിടക്കൂലേ
ആ അതാണ് ആ വാർത്ത പോലെ കിടപ്പും ഇത് കനല്ലാതെ ചുടും നല്ല സോഫ്റ്റും ഉണ്ടാവുന്ന നല്ല രുചിയിണ്ട് ഉം പിന്നെ ഇവിടെന്ന് ഡെലി ഉണ്ടാക്കും ആ ടേസ്റ്റ്
മുട്ട റോസ്റ്റ്കൊക്കേ രസാണല്ലോ അത്
ആ നല്ല ടേസ്റ്റ് ആണത് അത്പ്പോ ഇന്നിപ്പോ കടല കടലയും പുട്ടുവാണ്
ആ പുട്ടുപൊടി വാങ്ങിക്കുവാണോ
ആ പുട്ടുപൊടി വാങ്ങിക്കാറാണ് പിന്നെ ഇന്നിപ്പോ പുട്ടപൊടി വാങ്ങിയത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊഞാൻ പച്ചരിയുണ്ടല്ലോ പച്ചരിപ്പൊടി അത് കൊറച്ച് ചോറുട്ട് കൊഴച്ചിട്ട് മിക്സിലൊന്നടിക്കും എന്നിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കും
ആഹ് കൊഴച്ചിട്ട് മിക്സിയിലോന്നടക്ക് അടി
ആഹ് ഒന്ന് ആ വെള്ളൊന്നും കൂടി ചേർക്കൂല നമ്മള് ചോറ്ണ്ടല്ലോ ആ ചോറ് നന്നായിട്ട് പീഞ്ഞെടുത്തിട്ട്
ആഹ്
പിന്നെ ഈ അരിപ്പൊടിയും പിന്നെ കൂടുതൽ ചോ വറ്റാട്ക്ക ചോറ്
ആഹ് ആഹ്
ട്ടതിലുപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സീന്റെ ജാറിൽ ഒന്ന് ഇല്ലല്ല വെള്ളം തൊടീക്കണ്ട ആഹ് ഇന്നട്ട് നമ്മള് മിക്സിന്റെ ജാറില് ഒന്നിട്ട് ഒന്നിങ്ങനെ നമ്മള് പൊടിക്കുന്ന പോലെ ഇല്ലല്ല ഇല്ല കട്ടയാവൂല്ല ആഹ് നനച്ചാ കട്ടയാവും പിന്നൊന്നും പറ്റൂല
സീലൊന്നടിക്കാ ജൂസ ജൂസർ ജാറിലായിരിക്കുംലേ
ജ്യൂസർ ജാറിലോ മറ്റേജാറിലൊക്കെ അടിക്ക പക്ഷെ ഒന്നിങ്ങനെ അടിച്ചു പാടു ഇങ്ങനെ നമ്മള് തേങ്ങൊന്നരക്കും പോലെ അങ്ങനെ ആ കൊറെണ്ടടിക്കാൻ പറ്റില്ല ഇല്ല അപ്പൊ കട്ടയാവും ആ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും ആഹ് ആഹ് നല്ല സോഫ്റ്റായിരിക്കും പിന്നെ മറ്റേ അജ്മി ന്റെ പുട്ട്പൊടിയുണ്ടല്ലോ ആ അതിന്റെ ടേസ്റ്റ്‌ വേറെയാണ് ഇതിന്റെ ടേസ്റ്റ് വേറെയാണ് പക്ഷെ അത് സോഫ്റ്റ്ണ്ടാവും നല്ല സോഫ്റ്റായിരിക്കും ആഹ് കഴിക്കാൻ നല്ല ടേസ്റ്റെന്നെയാണ് പക്ഷെ
ഞാനും വറ്റ് കൂട്ടിയ്ട്ടെന്നെ അരക്കാ പക്ഷെ എന്താ അത് കൊറച്ച് വെള്ളഒഴിച്ചിട്ട് അത് ലൂസായിട്ടിങ്ങനെ അരക്കും എന്നിട്ട് അങ്ങനെ
പൊടിയിലിട്ട് നനക്കായിരിക്കുലേ ആഹ് അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഇ താണ് ആ നന്നായിട്ട് വറ്റ് നന്നായി ട്ട് പിഴിഞ്ഞിട്ട് ആ അതിലിട്ട് മിക്സാക്കി
ആഹ് ആ ആ ആ അപ്പൊ അത്യാവശ്യം വറ്റ്
ആഹ് ആഹ് നമ്മള് ആ ബാക്കിയുള്ള ചോറ് ചിലവാവും ചെയ്യും ഞാനിപ്പോ അതഇന്നിപ്പം ചെയ്തത് ചോറ്ണ്ട് അപ്പപ്പിന്നെ ഇങ്ങനാ
ചില ദിവസേ ചോറ് ബാക്കിയ്ണ്ടാവുമ്പോ എന്താ അതൊക്കെക്കൂടി ചെയ്യാന്ന്വിചാരിക്കുവല്ലോ
ഞാനങ്ങനെ കാട്ടും ഇങ്ങനെ
ഉം വേറെ എന്ത്ക്കെലും ഉപയോഗിക്കലുണ്ടോ വറ്റ് എങ്ങനെ ചപ്പാത്തിയിലൊക്കുപയോഗിക്കുംന്നാരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്
പാട്ട്ണ്ടാകുമ്പൊ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഞാനൊരുപ്രാവശ്യണ്ടാക്കി നോക്കി പക്ഷേ പറ്റ കൊളായി പോയി ആഹ് തീ ആഹ് ഞമ്മളിപ്പോ യൂട്യൂബില് കണ്ടിട്ട് എല്ലാതും ഉണ്ടാക്കിയ വെറുതെയാണ് അവര് റീച്ചിന് വേ ണ്ടീട്ട് പലതും ചെയ്യാണവര് ആ ആഹ് മറ്റെ അവര് കൺ ആഹ് ചെയ്യ്ണ അവര് ചെയ്യുന്ന കണ്ടാകരുതും നമ്മൾ ആ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഷെ അത് നോക്കി ചെയ്താ ചെലപ്പം കുളാവും എനിക്കത് പറ്റി രണ്ടും മൂന്നും പ്രാവശ്യം പറ്റി ഞാനിങ്ങനെ വീണ്ടും ഞാൻ പൊറാട്ടണ്ടാക്കി നോക്കി ഞാനൊരു പ്രാവശ്യം ചെയ്തത് തെറ്റിട്ടായിരിക്കും പിന്നെ മൂന്ന് പ്രാവശ്യും നേരായിട്ടില്ല ഇല്ലല്ല എന്നാ ഓക്കേടാ
ആഹ് ഓക്കെ
ആഹ് എന്തേ